ഹലോ
ഹലോ
ആഹ പറയ് കേക്ക്ണില്ലേ ആഹ കേൾക്കിണ്ട്. സുഖം അങ്ങനെ പോണു.
ഫുഡ് ഒക്കെ കഴിച്ചോ
മ് ഫുഡൊക്കെ കഴിച്ചോ
ഇപ്പം റെസ്റ്റിലാ
റസ്റ്റ്‌ ഫുഡ് കഴിക്കാന്നാൽ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിന്നു ഇപ്പൊ ചോറും ചോറ് ദ് അല്ലാതെ വാറൊന്നും തിന്നാൻ കയ്യുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഇരിക്കാ. എന്താ കാട്ടാ? വെ ഇന്നിട്ട് ആണേങ്കിൽ വെയ്യ. ഉം ഉം ഫ്രൂട്ട്സായിട്ട് ഒരു ആപ്പിള് ഉണ്ടാവും ഇമ്മ അയിൽ പിടിച്ചിരിക്ക
ആഹ ആഹ കഴിച്ചിട്ടില്ല എന്നിട്ട് ചോർന്നോ
തിന്നാൻ ഒന്നും ചോർ ഇപ്പ തിന്നും എന്തായാലും. എനികജ്ജൂല നോകീറ്റ്ല്ല ഇനി നോക്കി ചെല്ലാം പറഞ്ഞ്ക്ക്ണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് നോക്കീനു അന്ന് കൊഴപ്പൊന്നും ഇല്ല കൂടുതലും അങ്ങൻത്തൊന്നുല്ലാ
ഏഹ്
ഇന്ന്പ്പൊ ഇന്നലെ ചെന്നപ്പോ വീണ്ടും നോക്കാൻ പറഞ്ഞ്ക്ക്ണ്ന്ന് വെയിറ്റ് കൂടി ക്കണ്‌ അവൊ ഷുഗറ് നോക്കണംന്നൊക്കെ പറഞ്ഞ്ക്ക്ണ് ഉം
കൂട്ടാനൊക്കെ കൂടുതല്ഇട്ത്താതി
ഉം അപ്പൊ ഇങ്ങനെ ഇരിക്ക്യ ഞാൻ എന്താ തിന്നാ എന്താ തിന്നാ ഓയ്ച്ച്ട്ട് ഗൂട്ട് ഇക്ക് ഈ കൂട്ടാനാള് ഇണ്ടാക്കാന് മനസ്സ് സ്സ്ല്ങ്ങനെ പൂതി ഇങ്ങനെ ചമ്മന്തി ഉള്ളിക്കൂ അങ്ങൻത്തൊക്കെ കൂട്ടി തിന്നാനാണ് പൂ തി പക്ഷെ അയ് ഇണ്ടാക്കിയാലും നല്ലോണം ചോറുന്നും ചെയ്യും
ചോറിന്നും ഉം
ഉം അപ്പൊ ഒന്നുണ്ടാക്കാതിര്ന്ന് എന്ന് മറ്റേഹ് ഞാനെന്തേലും കു ത്തി കലക്കി ഇഞ്ചാകൊന്ന്ണ്ടാക്കും എന്തേലൊക്കെ അതേപോലെയിം പച്ചക്കറിയും കൊണ്ട് എന്തേയും പടുകൂട്ടാനാളോ ക്കൊണ്ടല്ലോ പൂളീം കേഴ്‌ങ്ങൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇണ്ടാക്കും അഹൊക്കെ ഇണ്ടാക്കിയ അയിന്റെ ഒപ്പം അതേപോലെ ചോറും വേണം ന്നാ അത് മാത്രം തിൻനോ അതൊട്ടില്ലേനും
അതാണ് കൊ
അപ്പൊ ഇന്നൊന്ന് അയ്‌മക്ക് ഇന്നലിം ഇന്നൊന്നും അയ്മക്ക് ഇര്ന്നിട്ട്ല്ല
അയിന് ആവശ്യയില്ലാത്ത സമയത്ത് നമുക്ക് അയിനോട് ഭയങ്കര ആഗ്രഹി
ആഹ് അതോണ്ടാണ്
അല്ലെങ്കി പ്പൊ ഉച്ചക്ക് ഞമ്മൾ രണ്ടീസം ചോറ്ന്നില്ലേലും കൊഴപ്പല്ല്യ അയ്ഞോറ് തിന്നര്ത് ന്ന് പറീമ്പോ അയ്ന് ഭയങ്കര ഇഷ്ടെയ്ക്കാരപ്പൊ
ഉം.
പ്പ പ്രമേഹള്ളോര്ക്കൊക്കെ ചോറിനോടും മധുരത്തിനോട് ഭയങ്കര താല്പര്യ ആണല്ലോ
ആഹ്
ഉം ഇപ്പൊ മധ് രം കൊറ് കൊറക്കാൻ പറഞ്ഞിട്ടില്ലേ
മധ് രം പൊ പൊതുവേ ഞാൻ തിന്നലില്ല കൊറക്കാനൊക്കെ പറഞ്ഞ്ക്ക്ണ് പശ്ശെ പൊതുവെ ഞാൻ മധുരം തിന്നലില്ല അങ്ങനെ ബേക്കറി സാധനങ്ങളും അയ്നോടൊന്നും വല്യെ താല്പര്യ അല്ല
ഉം ചായേല് മധുരം ഇടോ
ഉഹും അങ്ങനെ പാകത്ത് മധിരം പിന്നേ എഹ് അറിഞ്ഞില്ലേ താൽ പ്പര്യം ഇങ്ങൻത്തെ കൂട് ഇതാള്ളോടാ ണ് കു ചോറു വാണം കൂട്ടാനും വാണം അതാണ്
ഉം അഹ് എല്ലാർക്കും അങ്ങൻതന്നെ ഇക്കും മെയിനായിട്ട് ചോറ് വാണം. ചോറില്ല്യാതെ ഭയങ്കര ബുദ്ധിമുട്ടാ
അത് ഇനിയ്ണ്ടല്ലോ പ്പൊ നമ്മുടെ വീട്ടില് ബിരിയാ ത് ഇങ്ങനെ അല്ലാ ത്ത സമയാണെങ്കിലും ബിരിയാണി അങ്ങനെ എന്തേലും വെച്ചാ ഞാൻ ഒന്ന് വെറും ചോറ്ണ്ടാക്കും
യാ അത് ഒരു നേരം അമ്മക്ക് കൊഴ്‌ പിള്ളര് വൈകുന്നേരം ആവുമ്പത്തേന് നമുക്ക് ആഹ് ചോറ് മറ്റേ ചോറ് കിട്ടണം.
ഉം കിട്ടണന്ന് നിർബന്ധവാ. ഇനിയിപ്പൊ ചോറ് അതായത് കൂട്ടാന് ഇനിപ്പോ അതിൻ്റെയൊക്കെ ആയാലും വെറും ചോറും. ഇന്ന് ഒരു വട്ടവേ ഞാൻ തിന്നുയുള്ളൂ.
ആഹ് അത് എന്തേലും നമ്മടെ വീട്ടിക്ക്. ഇന്ന് ബിരിയാണി വെച്ചാലും വൈകുന്നേരാകുമ്പത്തേക്കും വെറും ചോറ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങട്ട് ഇടങ്ങാറ് ആവാല് തുടങ്ങും.
എന്ത്യ ഇപ്പൊ ആരെയും കല്യാണത്തിനും പോകുന്നെങ്കിൽ വേണ്ട എന്റെ ഒപ്പം. കുലാരം ചോറും ഞാൻ വെറും ചോറ് വെച്ച് കൊടുക്കും. ആഹ് ആഹ് അതിന് ഇങ്ങ്. അത് എന്താന്ന് ആവോ എനിക്ക് കഴിയൂല തിന്നാൻ, ഇനിയിപ്പോ ലേശം എടുത്തിട്ട്. തിന്നാലും ഞാൻ വെറും ചോറ് തിന്നാലും പോരുല്ല. ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റിയോടുത്തുന്നുട്ടോ.
ആഹ് ആഹ്
അവിടുന്ന് ഞാൻ ചോദിച്ചു മാങ്ങി തിന്നും, എന്തായാലും അല്ലാത്തോടുത്തുന്ന പിന്നെ. അവന്മാര് കിട്ടിയെടുത്ത് തിന്ന് പോരുവന്നല്ലാതെ. ഉം എന്നത് അത് ഇന്നോടും എന്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇപ്പൊ.
ഇതിൽ ഇല്ല, പക്ഷെ.
ആഹ്
വീട്ടില് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് പിന്നെ ആഹ് ചോറ് തന്നെ ആവുമ്പോ ഒരു മടുപ്പ്. പോ
കഴിയൂല്ല എന്നെ കൊണ്ട് വെറും ചോറില്ലാതെ ജീവിക്കാൻ.
നല്ല ആൾക്കാ ഷുഗർ വന്നിരിക്കേണ്.
ഇവിടെ ആണെങ്കിൽ തൃപ്പതിയായി, അത് നല്ലോ പാ ആഹ് ആഹ്.
പൊതിയൊക്കെ അതാണ് മീൻ ശർക്കര കൂട്ടി തിന്നാല് പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട.
ഉം ഞാനേ അത് തന്നെ ആയിരുന്നു.
മുളക് ആയാലും മതി.
ഉം മതിന്നോ, പിന്നെ കുത്തിയിരിക്കും.
പറഞ്ഞു പറഞ്ഞിട്ട് നല്ല സമയല്ലേ അതുകൊണ്ട്.
പിന്നെ മുളകും ഇതൊക്കെ തിരഞ്ഞ് നടക്കുപ്പോ നടക്കാനായി ഇപ്പൊ. പുറത്തിറങ്ങാനൊന്നും പേടിയാ, ആകെ മഴയൊക്കെ പെയ്ത് ഇതല്ലേ എന്നാലും ഞാൻ. എൻ്റെ പൂതികൊണ്ട് ഞാൻ മറ്റവനെ ഉം ഓലോട് പറഞ്ഞാൽ ഓര് കൊണ്ടോന്ന് തരും പക്ഷെ. ഇത് ഞാൻ തന്നെ ഇറങ്ങി പോകും ഒക്കെ തെരഞ്ഞിട്ട് ആഹ്. ഇത്രക്ക് പൂതിയാന്നെ ഈ സാധനങ്ങളോട്. അയിന്റെ അപ്പനും ഒരു ചീനാ പറങ്കി. ഉം
നിനക്ക് ഇരുമ്പപുളി മാത്രമല്ലേ ഉണ്ടാവു താല്പര്യം ഉണ്ടാവയുള്ളൂ.
ഉം മുളക് ചീനാ പറങ്കിയൊക്കെ തിരഞ്ഞു പോയി പിടിച്ചോടന്ന് ഇപ്പൊ. ഇജ്ജ് ഉണ്ടാക്കിയ ചമ്മന്തി ഇഷ്ടപ്പെട്ട ചമ്മന്തി. കൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്ന്.
വേഗം ഉണ്ടാക്കിയതാണേ, കുറേ ചോറ് തിന്നാം.
ആഹ് അതാണ് അന്റെ ഒപ്പം. ഇപ്പം ഉമ്മാനോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ ചമ്മന്തി ഒന്നും അരക്കൂല, ഉമ്മ കുറെ മുളക്. അതുകൊണ്ട് കൊറെ വന്നായിരുന്നു ഗാ എത്രവട്ടം ഇവിടെ വന്നും പോയിരുന്നു അടുക്കളയിൽ വന്നു പോകും പിന്നെ നോ നോക്കി പോവും, ഞാൻ ഇനി ഉണ്ടാക്കൂല ഉണ്ടാക്കിയ ചോറും തിന്നോണ്ട്. ഇങ്ങോട്ട് ഒന്ന്. ഇനി പിന്നെ ആക്കാം ആഹ് അടുക്കളയിൽ നിന്ന് റൂമിക്ക് തന്നെ പോകും, പിന്നെ ഇപ്പം എല്ലായിടത്തും കഴിഞ്ഞു. ഒക്കെ കേറി കിടന്നു, ഞാൻ എന്നിട്ട് ഇപ്പൊ അടുക്കളക്കിലേക്ക് വന്ന് ഇങ്ങ് ചെയ്യാൻ പറയുമ്പോ ഇങ്ങനെ .
വെറുതെ തിന്നണ്ട കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ട് എന്നിട്ട് തിന്ന ഉം കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിന്നാര്
പിന്നെ വേറെന്താ ഇയ്യ് ഫുട്ടഴ്ച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല ഞാപിന്നെ കഴിക്കാൻ നേരം വൈകും എല്ലാതും കഴിഞ്ഞിട്ടേ കഴിക്കൊള്ളൂ ആരുംല്ല്യ ഒറ്റകൊള്ളൂ മോൻ കൊട്ത്തു
ആഹ്
കൊങ്ങനെ. അങ്ങോട്ടെത്തി ഇങ്ങട്ട്ന്ന് ഒരുപാട് പണികള്ണ്ട് രണ്ടീസായിട്ട് വീട്ടില് ഇണ്ടായിര്ന്നീല തെരാക്കേര്ന്നു.
എവ്ടെയ്ന്?
ആഹ് മോന്റെ അതിന് പോയിട്ട് എനിക്ക് പോണംന്ന്ണ്ടെങ്കിഎന്റെ വീട്ടില് കുട്ടീനെ കൊണ്ടേയാക്കണം അപ്പൊ ഞാൻ തലേദിവസം വീട്ടിൽ പോയി എന്നിട്ട് മോനേട്ട് സ്കൂൾ തുറക്കണന്ന് പ്രവേശനൊത്സവം അല്ലേര്ന്നൊ.
ഉം
അയിനൊന്നു പോയി ഇനിപ്പോ പിന്നെ അയ്ൻ്റെതലേ ദിവസം എന്തേര്ന്നു കല്യാണേര്ന്നു അങ്ങനെ രണ്ട്മൂന്നീസായിട്ട് ഇകൊരു ദിവസം എന്തേലും പരിപാടിണ്ട്ന്ണ്ടെങ്കി അന്നത്തെ ആദിവസം പോകും.
കാരണം കുട്ടികള അത് മെയിന്റെയ്ൻ ചെയ്ത് വരുമ്പോത്ത്ന് പിന്നെ ഇതാവേ. ത്ത് പോയാല് എട്ക്കേംപോയാല് പിന്നെ ഓന്റെ കാര്യങ്ങളാണ്ട് ലെവലായി കിട്ടാൻ കൊർച്ച് പണ്യാ. ഓൻക്കൊര് ഇത്ണ്ടാവും.
ഉം
പൊ പരമാവധി ഞാപോവലില്ല ഇത്പ്പൊ അങ്ങ കല്യാണംന്ന് അങ്ങനീം പർഞ്ഞ കാരണം ഓല്. ഒഴിവാക്കര്ത് വര്ണം വര്ണം വര്ണം പറഞ്ഞിട്ടങ്ങനെ പോയതാ.
പിന്നെ വേറെന്താ? ഫുഡ് എന്താ എന്നിട്ട് ഇണ്ടാക്കി?
ഇന്നെന്താ സാമ്പാറ്ണ്ട്.
ഉം
ഉപേരി ബീറ്റ്റൂട്ട് ഉപ്പേരി പിന്നെ മൊളക് പൊരാച്ച്ട്ട്ണ്ട് ചോറും വേറൊന്ന് പ്രത്തൈച്ചൊന്നുംല്ല ഇനിയിപ്പ വൈകേരം വരുമ്പോത്തിന്. മറ്റാൾക്ക് എന്തേലും ഉണ്ടാക്കണ്ടരും മകൻക്ക് ഏഹ്.
ഉമ്മ ഉപ്യൊന്നും ഇല്ലല്ലോ വീട്ടല് യ്യ് ഒറ്റക്കന്നെല്ലേ?
ആഹ് ഒറ്റക്കന്നൊള്ളു മ ക്കൾക്ക് സാമ്പാറ് ഇഷ്ടാണ് അപ്പ പിന്നെ സാമ്പാറണ്ടെച്ച്.
ഉം
സാമ്പാർപർഞ സാമ്പാർ കഷ്ണങ്ങൾ ഞാൻ കടച്ചക്ക. കടച്ചക്കോണ്ട് സാമ്പാറാണ് ആഹ് കൊടുക്കും കൊടുക്കും ഓൻക്ക് എല്ലാം കൊടുക്കും.
അല്ല നമ്മള് ആഹ് നമ്മള് സാധാരണ ഉണ്ടാക്ക്ണ ഭക്ഷണൊക്കെ ഓന് കൊടുക്കാപറ്റും.
ആഹ് ഓൻക്ക് ഭക്ഷണത്തിനൊന്നും നിയന്ത്രണംല്ല്യ ഞാൻപ്പോ ആയുർവേദം കൊടുത്തീര്ന്നപ്പോ. എർച്ചിം മീനും കൊർച്ച് കൊർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ ഒന്ന് കൊറവാക്കാന്. ഇപ്പൊ ആയുർവേദം നിർത്തിക്ക്ണ്ഞിപ്പോ ഇംഗ്ലീഷ് മരുന്നന്നെസ്റ്റാർട്ട് ചെയ്യണോ ന്നുള്ള നല്ല വല്ലിങ്ങെനെ നിക്കാൻ ഓൻക്ക്കൊറവില്ല. അപസ്മാരത്തിന്റെ പ്രശ്നേ അപ്പൊ. അപ്പൊ അയ്ന്റെങ്ങനെ കൺഫ്യൂഷൻലാണ് എന്ത് ചെയ്യണംന്ന്.
അവന് ഇങ്ങനെ ജന്മനാള്ളത് അതോ എന്റൊക്കെ പോലെ കൊർച്ച്‌ കൊഴിഞ്ഞ്. ക്കെ ആറ് വയ
അല്ലല്ല ജന്മനാ ഉള്ളതാ ജന്മന ജന്മനാ പറഞ്ഞ ഓന്റെ പ്രസവ ഓൻക്ക് പ്രശ്നങ്ങളൊന്നും ഡോക്ടേഴ്സും പർഞ്ഞിട്ടില്ല ഹോസ്പിറ്റൽന് നമുക്ക് കണ്ടിട്ടുംല്ല. നല്ലപോലെ പാലൊകെ കുട്ച്ച് നേരം പോലെ പോന്നതാണ് പിന്നെ. എന്താ സംഭവിച്ച്നോയ്ച്ചാ. എന്താന്ന് അറീല്ല ഓൻക്ക് പല കാര്യങ്ങളും ഇല്ലാതായപ്പൊ ഇങ്ങനോരോ നോക്കലൊട്ങ്ങിയപ്പോ. ഒന്നൊന്നും ഇല്ല്യ അപ്പൊ. അങ്ങനെ അങ്ങെനെനോക്കി ലാസ്റ്റായപ്പത്തിന് ഓ പലതും എല്ല ഇതാണ് ഒന്നും ചെയ്യാ എല്ലാം നേരം വൈകി പണിചെയ്യാനൊക്കെ അപ്പോ ഓരോ ടെസ്റ്റുകൾ ചെയ്തു ടെസ്റ്റുകളിൽ ഒന്നും കുഴപ്പൊന്നുല്ല
ഉം
പിന്നെ എവിടെ പ്രശ്നം എന്ന് ഇതുവരെ കണ്ടെത്തിട്ടൂല്ല
ഉം
എന്ന അവനക്ക് പ്രശ്നങ്ങളാണു
ഉം
ട്രെയിനിങ് അതോ ഓന്ക്കുള്ള മരുന്ന് ട്രെയിനിങ് കൊടുക്ക നമ്മളുന്റെ കൂടെന്നിട്ട് കളിക്കാച്ചിരിക്ക
ഉം
അവനോട് സംസാരിക്കാ അങ്ങനെയൊക്കെ ആവുമ്പോ മാറ്റങ്ങൾ വരാം
ഉം പിന്നെ വേറെന്താ കുളിയൊക്കെ കഴിഞ്ഞോ
പിന്നെ ഇന്നിട്ട് എന്തായി ആപ്പിള ഓറഞ്ചാ ചോറാപ്പ തിന്ന്ന് തീരുമാനമായോല്ലതും
ഒന്നും തിരു വാനായിട്ടില്ല ഞാൻ ഇപ്പ ചമ്മന്തി എല്ലാം കഴിയണല്ലേ വണി വിശന്നാല് പിന്നൊരു വെറയല അത് ചോറ് പള്ള നറച്ച് വയറ്നറച്ച് എന്തെങ്കിലും കിട്ടിയാൽ ശരിയാവും
ആഹ് ആഹ് എന്തേലൊക്കെ തിന്നോ
എഹ് ഉമ്മ ചെറിയ ചപ്പാത്തി എന്തെങ്കിലും ഇണ്ട് ഇണ്ടാക്കിയതൊക്കെ ഇണ്ട് അത് ചൂടാക്കിക്കള്ള അടുത്ത് തിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു
ആഹ് ആഹ്
എങ്ങനെ അടുക്കളേക്ക് പോന്നപ്പോളാണ് അന്ന കണ്ടത് എന്ന പിന്നെ അന്നോട് വർത്താനും പറയാ
ഉം
പിന്നെ വേറെന്താ വേറെന്താ ഇന്നയിക്കോട്ടെ ശരി